ഹലോ എന്ത്ത്ത ജ് വ്ളിച്ചു മിയാത്ത നീ
വിൾച്ച്ണ്ടക്ക ആ ൾച്ച്
റ എന്തൊക്കെ വേറെ എന്തൊക്കെ?
വേറെ
ന്നലെ ഇതിന്റെ പണിയായിനേ വടൊക്കെ ഇന്നലെ ഇതി ന്റെ പണി കഴിഞ്ഞു മറ്റേ
ഇങ്ങെട്ടെന്തേ ഫോട്ടോ ഫോട്ടം വിടായ് ഞു
ഫോട്ടം വിടണ്ട് പതിനായിരം അത്ര മളയേ അയിനായത്. ഏഴ് ഏഴു ർപ്യ അഡ്വാൻസ് ആദ്യം കൊടുത്തിരുന്നു. പിന്നെ ന്നെലെ പണി ഴിഞ്ഞപ്പോ പതിനായിരം ഒന്നുല്ല ഒരൊറ്റ തട്ട് ഒരു ചമരുമെരു ഡസ്ക് ഇങ്ങനെ വച്ചിഞ്ഞിവല് അലൂമിനിയം ഷീറ്റും ഇതൊക്കെ പണിയഎന്തോരു പൈസ കബോർഡിനാണെന്നുണ്ടെങ്കിൽ മുപ്പതാ അത്ര
എവിടെ നാള്ലൊ
ഇത് ബഹാളില ബേഗും പുസ്തകമൊക്കെ പോവാൻ വേണ്ടീട്ട് ഇന്റെ ഡ്രസ്സിന്റെ മെസ്സേജും വല്ലൊകാണാണ്ടോ
ഹാളിലോ
അത് ഹാളിലെ ആ ടേബിളിന്റെ മൂലൊക്കെ
ഏഹ്
ചിൽഡ്രൻസ് വോയ്സ് അ നോയ്സ് എന്ത് ബേഗ് ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അലൗഡ് അല്ല പിന്നെ
ഇജ് കണ്ടോത്
ഏത് പിന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് ക്ക്ണോ
ആഹ് ഞാനയ്ല് ഇട്ട്ക്ക്ണല്ലോ
ആ പൈസ ക്രഡിറ്റായ്ക്ക്ണോ
പൈസ ക്രഡിറ്റായ്ക്ക്ണോച്ചാൽ വന്നുണോ ഇതൊന്നും പറയണ്ടല്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ്കാണ്ട്
പൈസകേറിയോ അൻക്ക് തിർ ച്ച് കേറിയോ റിട്ടൺ കേറിയോ
പൈസ കേറീട്ടില്ല നാളെ അയ്ല് കണ്ടല്ലോ
അല്ലാ ഹിസ്റ്റ സ്റ്ററീല് കാണാണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ട്ല്ല ഞൻപ്പരാവിലെ പ്പാനോട് ഫർസാന ജാസ്മിനെ കോഴിക്കോട് ക്കാ കെട്ടിച്ച്ക്നേ
ഇന്റമ്മറ്ഞ്ഞ് ചാടിയൊക്കെ അന്ന് അങ്ങനെ പത്ത്ന്ന്ന്നെ കെട്ടിച്ച്കുനു അയെന്നെ അയിന്റെമ്മന്ന് ചാടി പോയില്ലേ അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് കണ്ടഅയിനെ കോഴിക്കോട്ട്കൊട്ക്കാ കെട്ടിച്ചെക്കാ
ഏ അയ്ന്റെ ഇമ്മല്ലേപ്പഅയ്ന്റെപ്പം
പ്പേ ആ മൻസം വേറൊ കെട്ടില്ലേ വീണ്ടും ആ മൻസത്തി തിർ ച്ച് വന്നൂന്ന്
ഏ ഇപ്പം ന്നട്ടയ്നെ നോക്ക്‌ണ്ട്പ്പൊ
ആ അതു ആ ഇണ്ട്
ആ അ അ
ആ മ് അയ്ന് മഞ്ഞപ്പിത്തം ബാധിച്ചു കിഡ്നി പോയ്ക്കെ
രണ്ട് കുട്ട്യാളേക്കാരലേ ഓക്ക്
ആരാണ് ഒരു ആളേ മാതിരിതന്നെ ചൊർക്കുള്ള പെൺകുട്ടി ആ കുട്ടിയാ ആൺകുട്ടിയാ ഓള്ളത് ആ ആ പെണ്ണാ ആ വീഡിയോയിൽ ണ്ടല്ലോ ഇജ് കണ്ടോ പർ ദിം മാസ്കൊക്കെ ട്ട് പെട്ടന്ന് മനസ്സിലായില്ല തലയും താത്തി ഇങ്ങനെ നിക്കണ്ട്
ഞാൻ കണ്ടിട്ടില്ല മളെ അത്രയും രംഗൊന്നും വരാതിരിക്കട്ടെ എന്തെന്നാ മക്കൾക്ക് വേണ്ടീട്ട് ഒരാളെ മുമ്പില് കൈ നീട്ടാറിമ്പഴേ
ഉം ഞാൻ ഇൻ്റടത്ത്ണ്ടായിനെ നൂറു പ്പ്യണ്ടായി നി അത് ട്ട് കൊടുത്തു
ഞാന് അന്നൊന്ന് ഞാ ൻ ശ്രദ്ധിച്ചിട്ടില്ലെടീ ഇസ് ഇസ് ഇസ് ഇങ്ങനെ കണ്ടീന്നു
ഉം ഇൻ്റട്ത്ത് നൂറാണ്ടായിന് അഇട്ടൊട്ത്തു നാ നാപത്തി നാല് ലക്ഷം എത്ര കിട്ടിയോലോ
ത് ലക്ഷം എന്നല്ലേ അയ്ല് കണ്ട് അത് പിന്നീ ആവശ്യം വന്ന്
ആ ഇനി ഇരുപത്തഞ്ച് ല ക്ഷം പക്ഷേ പൈസ എന്താ വാ ക്കാര് കൊടുത്തതും നാല്പ്പത്തിനാല് ലക്ഷം ആയ്ക്കുന്നു
അക്കൗണ്ട് ക്ലോസ് ആക്കിട്ടില്ല ഐക്ക് ഇപ്പ ഞാൻ വെർ തെ തൊട്ടപ്പോ ഡയറക്റ്റ് ഉറിപ്പിയടിച്ചാനാ വര്ണെ
ഏയ ഞാ അതല്ലാ ന്ന് പറഞ്ഞല്ലേ
പക്ഷെ ആ ഒരു ജലീസുട്ടില്ലേ അയിന് സ്കാനർ പോലല്ലേ കൈക്ക് കറ റ്റ് ഡയറക്റ്റ് പോണുണ്ടേ. ഉമ്മ എന്താകുണു? മാന്റരത്ത് ഭാഗങ്ങളൊക്കെല്ലേല്ലോ
ആ
ഉമ്മാമ്മ എന്താ കാട്ടുണു?
മ്മ മ്മ
നീ ച്ചി കഴിഞ്ട്ടില്ലേ ഒമ്പഹ് മണിആയി പത്ത് മണിയായി. നിങ്ങക്കെന്തേനി കടി?
ചുടാ ഇന്ന് ബിനീന്റെ സോനന്റെ കല്യാണാണ് അൻക്ക്ണ്ട്?
എടീ അത് നല്ലോണ്ണം മുൾച്ചീന്നു. എന്താ കാട്ടുണു?
എവടേണ് കല്യാണം ഓഡിറ്റോറിയം. കസ്റാ
ട്ടോ.
കല്യണം എവിടെയാണവലെ ഓഡ് റ്റോറിയത്തിലാ പർഞ്ഞുക്കുണെ വുൾച്ചു ക്ക്ണ്. റിബിനു കൊടുത്തു. റിബിനു അന്ന് രാത്രി വുൾച്ചു കൊറേ നേരം വർത്താനം പർഞ്ഞു. സോനന്റെ കല്യാണാണ് എന്താ സാനൂന്റെ ചങ്ങായി മാരെ ചങ്ങാ അവ്ടുന്ന് ചോയിച്ചർഞ്ഞ് ഇണ്ടാക്കിയതന്നേ ണ് ഷാനുന്റെ ചങ്ങായിന്റെ മകനാണ്. ഒക്കെ പറഞ്ഞല്ലോ. എവ് ടെയാണ് ഒ ഓഡിറ്റോറിയത്തിലാ?
ത്തിലാണ് ഏ? പുളിയക്കോട് പറയും
ഏത് സ്ഥലം കേട്ടില്ല
പുളിയക്കോട് പുളിയക്കോട്
ആഹ്
പുളിയക്കോട് കേട്ടോ
കേട്ടു
പൂളിയ ക്കോട് ഓഡിറ്റോറിയത്തില് എനിക്കും അറിയില്ല എവിടെന്ന്.
പോണില്ലേത്
നോക്കട്ടെ.
മുബസിറ അല്ലേ വിളിച്ചിട്ടില്ലേ?
ഉം വിളിച്ചിക്കുണു
കല്യാണം അടിപൊളിയായി പറഞ്ഞു.
ഓ
അത് സ ഏ സാനൂന്റെ ചങ്ങായ് ന്റ മകനാ അത് ചേല്ണ്ട്ലേ മാെഖ ചേല്ണ്ട് കടിണ്ടാക്കല് കയ്ഞ്ഞങ്ങട്ട്
കടിണ്ടാക്കലയ്ഞ്ഞ്
മുർഷി പോരോ കല്യാൺത്ത്ന്
ണ്ടാവുലാ
മുർഷി പോരോ
ഇല്ലാ
ഇത് ക്ലിയറ്ട്ട്ല്ലാ വെക്കണ്ട പിന്നെ എടക്ക് വോയ്സ് ബ്രെയ്ക്കാവ്ണ്ട്
ച്ചറീല ന്നൻക്ക് പണ്യാ ഓഫാക്കി മ്മ വരുംട്ടോ ഉമ്മ ഫാ
എന്താര്ന്ന് എന്താറിണു റിബിന അടെ വന്ന് പറഞ്ഞക്കല്ലേ മുബസറണ്ടായിന്ന അപ്പൊ വന്ന് പറന്നപ്പോ
ആലോ
മുബശിറണ്ടായിന്ന് റുബിന് കല്യാണം പറന്നപ്പോ
ഞാനപ്പൊ ക്കനു
ഓ
അപ്പോള് ഓളോട് പറയി പൊളുപ്പൊ
വിളിച്ചു കല്യാണത്തിന് എന്തായാലും വരണ് ഏഹ് കല്യാണത്തിന്ന് പോകാതെ ആക്കി ഏഹ്
ഉ
കുഞ്ഞാണി ആക്കി തരോന്നാവോ കല്യാണത്തിന്
അല്ല പുളിയക്കോടവിടെ ആ കല്യാനോം
ഏഹ്
ച്ച്‌ച്ച് പുളിയക്കോട് ഓഡിറ്റോറിയം എനക്ക് അറിയോച്ച്
ഇച്ചറീലാ അതെട്ക്കാ സബ് ആഹ് സലത്താത്താന്റെ ആ ഭാത്തോട് ക്കോല്ലേ ഏഹ്
ഓ
സലിത്താത്താനിറ്റെ ആങ്ങളുടെ കുട്ട്യോളെ കല്യാണം ഉണ്ടായീനി ജില്ലേ പുളിക്കോട് ഇങ്ങനെ കേട്ടീനോ
ഇച്ചറീല
അപ്പൊ ന്താ മേലാറ്റൂരോന്നും ഓല്ക്ക് കിട്ടീലാവോ മാന്
ഓൽക്ക ഭാഗല്ലേ ഓൽക്ക ഭാഗ എൽപ്പേക്കാരം
ഏഹ്
ഓൽകാഭാഗക്കാര എള്പ്പം
ഏസീലെന്താ ഏസില്
യവ്വന് അഹ് കാട്ടിന്നെ ഞാൻ ശരിയാക്ക് ന് ഓന് ഒരു പേ ട്രൗ സറും പാമ്പേസും അമ്പത് പൈസന്റെ കട്ടിന്റോട്ടിക്ക് ഇട്ട്ക്കാ അയിന്റെ ഉള്ള് ക്കാണെങ്കിൽ ഞമ്മലെ കൊ ള്ളൂല ഇപ്പൊ ഒരു കൊയ്ലൊക്കെ എടത്ത് കൊടന്ന് ഞാൻ വലിച്ചട്ത്തു അതില് നർച്ചു മാറാലേം ആകെ രണ്ട് പാമ്പേസു ണ്ട് അത് ഇടുത്തു ഒന് അയിന്റെ ഉള്ക്ക്ട്ടു
പുർഗിക്കള
ചായുടി കഴിഞ്ഞു അളിയാക്കെ പൊറത്ത്ക്ക് പോയ്ക്കാ
കേറി
കഴിഞ്ഞില്ലേ നോട്ടു
കയിഞ്ഞു കയിഞ്ഞൂ കയിഞ്ഞു എഹെ എഹെ പോട്ടെ കാക്ക
ക്ക് കേ സൈഞ്ചി അല് കയിഞ്ഞില്ലേ ആ കുന്നത്ത്ക്ക് കേറ്ണ ക്ലോസിയാ വെച്ച ആ രജിസ്റ്റർ റിസൈൻ ചെയ്താണ് എങ്ങാനയല് ഞറ്റ് ഡി പോകണ സങ്കടത്തിലൊക്കെ പാക്കിങായോ
കേക്കൊന്നും കട്ടിതില്ല ഞാന് ഇന്നലെ രാത്രി ഉമ്മ കേറീർന്നു പിന്നെ കേദറോടനീന്നു മീന് അയ്യ കു ട്ടികൾക്ക് കൊടുന്നേ പ്പ ഞി മൂപ്പരൊറ്റക്കായ കാരണം പ്പ ന്ന ട്ടന്ന കൂട്ടാനാക്കാന്ന് റഞ്ഞിട്ട് അത അച്ചാറാക്കി പിന്നെ എറച്ചി കൊറച്ചെടുത്തങ്ങട് എറച്ചി അച്ചാറും ഉണ്ടാക്കി പിന്നെ ഏ
ഉം
എറച്ചി ച്ചാറ് കേദറ ച്ചാറ് നാരങ്ങച്ചാറ് പിന്നെ അ അരിളക് ഇണ്ടരു കുപ്പി ഇരിക്കണു കൊടുത്തയക്കണന്നു കരുതിക്കണു പിന്നെ ത് നാ കൈപ്പക്ക ഇണ്ട് കൊടുന്നച്ചേന് ക്ഷേ മൂപ്പർക്ക് വാണം നിണ്ടങ്കെ കൈപ്പക്കച്ചാറാക്കി കൊറച്ചധിക ടാം അതാണോ കഷ്ട പിന്നെ ബോട്ടി ഇ ണ്ട് അപ്പ നാളെ രാവിലെ എടുത്ത് കഴിക്കണം അഞ്ചിലോ എറച്ചി വാണണ്ട് ത്രേ അപ്പോ എറച്ചി കൊണ്ടോ ഉണ്ടാവും അപ്പോ ഉടനെ ഒരു മൂന്നിലോ എറച്ചിയോ വാങ്ങ ക്ക് വേണന്നാണ് ഞിപ്പൊ ഡ്രസൊക്കെ പാടെ കൊള്ളു എന്തൊക്കെവോ
കൂടാപ്പൊ ന്താഎടുത്താ